ആ ഇങ്ങളെന്ത് പണി ഇട്ക്കലും ഫോണു ഒക്കെ കൂടി ഒരുമിച്ചേയക്ക്
അല്ല ഇൻ്റത് കഴിഞ്ഞീനു ഞാന് മിഷീനിൽ ഡ്രെസ്സാള് ഇട്ടീനി അപ്പൊ ഇങ്ങനെ അത് സ്റ്റാൻ്റ്ണ്ട് അപ്പൊ അയ്മെ ഇങ്ങനെ ഓരോന്ന് ഇട്ടോണ്ടിരിക്കാണ്.
ആഹ് അല്ല ഇങ്ങനെ നടക്ക്ണ ഫീല് തോന്ന്ണ്ട്
ആഹ് അതാ സംഭവം മറ്റേതൊക്കെ ഒരുങ്ങി കഴിഞ്ഞുക്കുണു ബിരിയാണിഇണ്ട്, പിന്നെ ഏ ർച്ചണ്ടതോടെ അത് ഇതേമാതിരിക്ക് വരറ്റും ചെയ്തക്കുണു. പിന്നെ ഒക്കെ പൊ ഒക്കെ സ്‌ ക്കുൾ പോയിലെ അപ്പൊ പിന്നെ തിരുമ്പാനൻഅങ്ങനെ ട്ടച്ചീനു അപ്പന്നി തോ ഓ തോരട്ടട്ടെ കർതിക്കണ്ട് അങ്ങനെ തോരട്ടെനു.
ഉം മെഷീനിലൊണ്ട് സുഖ എന്നാ കൊറച്ചും കൂടി ഒരു പിന്നെ ഒണക്കിയിടുന്നോണ്ട് വേഗം ഒണങ്ങിക്കി
അതാ ഒണങ്ങികിട്ടും. കാറ്റട്ടിയ ഒണങ്ങി കിട്ടും. മറ്റേത് ഏ എങ്ങനെ ആയാലും ഒണങ്ങി കിട്ടാനാ പണി.
ഉം
ജിൻസോക്കെണ് പ്പ ഓണങ്ങി കിട്ടാൻ പണി
പറയാണ്ട് ഇന്റെ മോളതാ ചെറുത് എത്രങ്ങനും ഡ്രസ്സുണ്ട്, എന്നാലും പാന്റും കുപ്പായേ ഇടുള്ളൂ പാന്റും കുപ്പായം മതിപരിം ഈ പാൻ്റ് ന്ന സാധനം ഒണങ്ങി കിട്ടണങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസംത് മിനിമം വണം.
ഒണങ്ങി കിട്ടാൻ എന്തൊരു പാടാ അറിയോ? മ റ്റേത് പറഞ്ഞാ വെറുതെ ഒരു കാറ്റാകട്ടി കഴിഞ്ഞാൻ ഒണങ്ങും, പക്ഷേ ഈ ജീൻസുൾ ഒണങ്ങി കിട്ണില്ലേ?.
ആഹ് ഓണങ്ങനെന്നെയില്ല അയിനി ഇബല്ക്ക് ഇത് പറഞ്ഞിട്ട് മനസിലാവേണ്ടേ? ഒ ല്ക്കെന്നും പേൻ്റും കുപ്പായം മതി, അഹ് ഇപ്പ യൂണിഫോമ് കിട്ടി റ്റില്ല അപ്പോ പൊ യൂണിഫോമ് കിട്ടണവരെ കളർന്നെ ഇടണ്ടേ.
ആഹ് അതാണ് ഇപ്പ ഇന്നലെ മോള് ഇതെമാർക്ക് ഓക്കും പുതിയ സ്കൂളിൽ ചേർത്തുകൊണ്ട് അവരിക്കുംതന്നെ യൂണിഫോം കിട്ടിട്ടില്ല അപ്പൊ കളർ ഇങ്ങനെ ഈ ഒരു ഫൻ്റ കുപ്പായം ഇടന്നെ അപ്പൊ ഓളോട് ക്ലാസ്ന്ന് കുട്ടിയാൽ ചെയ്ച്ചക്കുന്നു അനക്ക് ഫന്റ് കുപ്പായം തന്നെയുള്ളു വെറൊന്നു ഇല്ലെ?
ആഹ് ഹ് അയിന് ഇവല്ക്ക് അതാണ് ഇഷ്ടേ എന്താ കാട്ട്ന്ന് ഇല്ലാഞ്ഞി
ആഹ് ഇ ഇടൂല കുട്ടിള്, അവ ഇന്ന്ന്നി മിഡിട്ടെ പറന്ന്കണ്ട് ഇന്നിണ്ട് അഹ് മിഡിട്ട് പോയി അത് ഈ ജീൻസിന്റെ മിഡിയല്ലേ?. അഹ് പിന്നെ അക്കെ ഒണങ്ങി കിട്ടാനോ തൈകിട്ടാനോ പണി.
ഉം
യുണിഫോംണ് സെറ്റ് ആയി കിട്ടണം എന്നാപിന്നെ അങ്ങനെ അയിമ പൊയ്ക്കും പിന്നെ കാളറും ഇണ്ടാവുല. ആഹ് പിന്നെ ബുധനാഴ്ച്ച മാത്രം നോക്കിയ മതി. ഇല്ലല്ല ഇവിടെ ശനിയാഴ്ച ഇല്ല.
അഹ്
വക്കണ്ന്നൊക്കെ പറഞ്ഞിന്നല്ലല്ലേ ആദ്യം ഇപ്പ അഹേന്നും ഇല്ല.
ഇല്ല ല്ല
ഏഹെ ഇപ്പ ഇല്ല അവിടെ ഇനി തുടങ്ങുവ എന്താ അറിയില്ല പ്പ തുടങ്ങിയിട്ടൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം. എന്താ യു പി ത്തെ കുട്ടികൾക്കൊക്കെ ഇണ്ടായിനു.
ആഹെ
ചേലെ കുട്ടികൾക്കൊക്കെ എല്ലാ ശനിയാഴ്ച ഇണ്ടാവുല്ല, ചേലെ ശനിയാഴ് മാത്രം.
ആഹ് ആഹ്
ഓല ഇ പ്രകൃത്തിയും കാട്ടിലും കണ്ടാ തോന്നും തല്ലൂടലും കണ്ടാ അഹ് ശനിയാഴ്ച കുടെ ഇണ്ടെങ്കികെർതും
ഞാനും അങ്ങൻതന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിസും സ് കൂൾ ഇണ്ടാവാ നല്ലത്പറിം ചെലെ നേര
അതാണ് ചെലെ നേരത്തെ അഹ് പറഞ്ഞാലും കേക്കൂല നമ്മൾ തൊള്ളിത്തെ വള്ളം വറ്റി റ്റ വാടിയാണ് ഇട്ത്തക്കേണ്ട കോലേക്കാര ഒല്ക്ക്
ഓലപ്പതാറല്ലേ അനക്കൊരു വടിയടുത്തുടെ?. പറഞ്ഞിട്ടണ് കേൾക്കില്ലേ വടി അങ്ങട്ട് എടുക്കാ പറയും
പിന്നെ നമ്മളെ കൈയ്യോണ്ട് തച്ചാ നമ്മളെ കയ്യാ വെര്
ആഹ് അത് ഒറപ്പല്ലേ എന്റെ വൽതിനൊക്കെ ചെലപ്പോ ഒന്നണ് കിട്ടിയാല് ഓലെ എല്ലുമ്മെ തട്ടി ട്ടിയാ ഞമ്മളെ കൈ
ആഹ് നമ്മളെ കയ്യാ വെര്ത്താവേ ഞാൻ പറയും വടിയോണ്ടാ ഓലൊക്കെ തലച്ചാ ശരിയാവുള്ളൂ നമ്മളെ കൈ വെര്ത്താവ നല്ലാതെ.
ഊം ഇപ്പത്തെ മക്കക്ക് പണ്ടത്തെ മാരി ഒന്നല്ല ഓൽക്ക്പ്പൊ അടി ഒന്നും പേടില്ല.
പേടില്ലേയ് മറ്റേതറഞ്ഞാല് അവിടെക്കിംന്ന് പറഞ്ഞാ പിന്നെ അവ്ട്ന്ന് അനങ്ങൂല.
ആഹ് അനങ്ങോ ഇപ്പൊ ഇങ്ങട്ട് വിളിച്ചാ അങ്ങട്ട് പോവും.
അതാണ് ഇപ്പൊ ഇങ്ങട്ട് വിളിച്ചാ അങ്ങട്ട് പോണ ആൾക്കാരാ ഒക്കെ
ഊം
ഓല് കര്തീത് മാത്രം.
ആഹ്.
ഒക്കെ ഈ ഇതാണ് ഇതില് പൊർത്ത്ക്കുമ്പോ ഈ മറ്റേ കു ആഹ് കുട്ട്യാളൊന്ന് കളിച്ചും അപ്പുറത്ത് ഇപ്പൊ നമ്മള് വിശ്വസിച്ച് പറഞ്ഞയക്കാനും പറ്റൂല്ല.
ആഹ് ഇപ്പൊ എവ്ട്ക്കും പോണില്ലല്ലോ അയ്ന് എല്ലാരും വീട്ടിന്റെ ഉള്ളില് ഇങ്ങനെ അടങ്ങിരിക്ക ഫോണ് ടി വി അല്ലെങ്കി വീ ട്ടിന്റെ ഉള്ള്ന്ന് കളിക്ക്യാന്നല്ലാതെ ഒന്ന് അപ്പർത്ത വീട്ട്ക്കോ ഇപ്പർത്തെ വീട്ട്ക്കോ പോയിട്ടുള്ള കളിയോ. ഫ്രണ്ട്സാളപ്പള്ള കളിയൊന്നുല്ല എല്ലാരും. ഇപ്പൊ പൊതുവെ നമ്മളും അങ്ങനെന്നെ പെണ്ണുങ്ങളും അങ്ങനെ. ആരും പൊർത്തെറങ്ങ്ണില്ലല്ലോ ഒന്ന് അപ്പർത്ത്ള്ള ഇപ്പർത്ത്ള്ള വീട്ടിലൊന്നും പോണില്ലല്ലോ. ആരേം കാണൂല എല്ലാരും തെരക്കിലായിപ്പോ സ്വന്തം കാര്യം. ഉം സ്വന്തം വീട് സ്വന്തം കാര്യം ആഹ്
ചെലപ്പോ അവനാന്റെ പണി കഴിഞ്ഞാ പിന്നെ ചെലപ്പോ പോവാനും ഉച്ചരിഞ്ഞാലും ഇബല് വന്നാ പിന്നെ ഒരു ഒയിവൂല്ലാ
ആഹ് വേറെ എന്തെങ്കിലൊക്കെ ചെയ്യോ വീട്ട്ന്ന്.
വേറെ പറഞ്ഞാല്
ടൈലറിങ്ങോ അല്ലെ വായനെ എന്തെങ്കിലൊക്കെണ്ടോ ചോയിക്കാ.
ഏഹേ ഞാനിബടെ ലാ വർക്ക് ലാബില് വർക്ക്‌ ചെയ്യ്ണ്ടായിരുന്നു
ആഹ്.
അപ്പൊ പിന്നെ ഇപ്പൊ ഈ വെക്കേഷന് മോന്റെ കൈ ഒടിഞ്ഞേയ്
ആഹ്.
വീണ്ങ്ങാണ്ട് അപ്പൊ രണ്ട് പൊട്ട്ണ്ട് അപ്പൊ അതിലങ്ങനെ ലീവ്ട്ത്തതേനു. പിന്നെ പോക്ക് തൊടങ്ങീട്ടില്ല. അപ്പൊ ഇഞ്ഞി ഈ മാസണ് കയ്യട്ടേ കരുതിങ്ങാണ്ട് നിക്കേനു.
ആഹ്.
അപ്പൊ പിന്നെ പോക്ക് തൊടങ്ങി കഴിഞ്ഞാ പിന്നെ ആ രാവിലെ ഒമ്പതര മുതല് ആറണി വരെ.
ഏഹ് അപ്പ മക്കളൊക്കെ സ്കൂൾട്ട് വരുമ്പോ ആ ഇമ്മണ്ടല്ലോല്ലെ.
ആഹ് ഉമ്മ ഉണ്ട് തറവാട്ടില്ലല്ലേ ഉമ്മീ എല്ലാരും എളേച്ചീ ഒക്കണ്ട്.
ആഹ് ആള്ള്ളോണ്ട് സുഖാ അങ്ങനെ പൊർത്തു പോയി ജോലി ചെയ്യാന്. മക്കള് വരുമ്പോ ആള്ണ്ടായ കൊഴപ്പല്ല ഉം
ക്കി പറഞ്ഞയക്കും ചെയ്താ പിന്നെ അങ്ങനെ പോകും ചെയ്യും.
ആഹ് കൊറച്ച് പണ്യാളൊക്കെ ഒതുക്കി ഓലതും ഒന്നണ്ട് റെഡിആക്കി നമ്മക്കുള്ളതാ ക്ക്യണ് പോയാല് പിന്നെ വൈന്നേരം വന്നാട്ട് വാക്കി നോക്കിയാതിയല്ലോ. ഉം ആഹ് ഉപ്പാക്കെന്താ പണി.
ആരെ ഇവലെ കുട്ട്യാളെ ഇപ്പാക്കോ ഓല് ഇലക്ട്രിഷ്യനാ വയറിങ്ങിന്റേം പ്ലംബിങ്ങന്റേം
ആഹ് ആഹ് ഇപ്പത്തെ കാലത്ത് രണ്ടാളും ജോലിക്ക് പോയാലൊന്നും തീരൂല. ഉം.
ച്ച് കൈഞ്ഞിട്ട് കുറേ അയ്ക്കുണു അപ്പൊ പിന്നെ സ്കൂളിൽ ചേർക്കട്ടെ അങ്ങാണ് നിക്കണ അപ്പ പിന്നെ ചേർത്തപ്പോ അങ്ങനെ പോക്കോ പിന്നെന്താറയ മൊത്തോ പണി ഒമ്പതണിയാമ്പക്ക് നമ്മള് പോകുമ്പോ പണി വരുമ്പോ
ആഹ്
പിന്നെ ഇവിടെ ഇങ്ങനെ വീട്ടിരിക്കന്നെല്ലേ
ആഹ് അതാണ് എന്തെങ്കിലും ഇന്നത്തെ കാല ത്ത് പോവന്നെ നല്ലത് മനസ്സിനും ഒരു ഇത്ണ്ടാവും പിന്നെ നമ്മുക്ക് ചെറിയൊരു വരുമാനം ഇണ്ടാവ പറഞ്ഞാ നമ്മുക്ക് നമുക്ക് ആവശ്യള്ളത് വാങ്ങാലോ അയ്ന് ഓലോട് ചോയ്ക്കണ്ടല്ലോ
ആഹ് അപ്പൊ പിന്നെ ഓല് വരോളം ഈ ഫോണിമ്മെ കളിച്ചു തോണ്ടി അങ്ങനെ കുത്തിരിക്കാ അല്ലാതെ വേറെ ഇതൊന്നുല്ല അപ്പൊ പിന്നെ എന്തല്ല നമ്മള് ഒരുങ്ങൂല് ഓര് പോകുമ്പൊക്ക അപ്പൊ പിന്നെ അങ്ങനെ പോയതാ
ആഹ് നല്ലതാണ് പെണ്ണുങ്ങൾക്ക് പണിണ്ടാണത് നല്ലത് തന്നെ
ആഹ് നമുക്ക് ഒരു കാര്യാണ് പുറത്ത് ത്ത് പോയിങ്ങാണ്ട് എല്ലാരും എല്ലാരോടും വർത്താനം പറഞ്ഞ്ങ്ങാണ്ട് കൊറേ മനസ്സിന് സുഖാണ് ഈ കടന്നുറങ്ങി ഇങ്ങനെ തടിച്ചിയന്നല്ലാതെ
ആഹ് അതന്നെ വീട് എങ്ങനെ ഇനി ഇണ്ടാക്ക്ണ്ടോ
ആഹ് വീട് പണി നിലമ്പണി ഇണ്ട് തേപ്പും വൈറ്റടിയും ഞായറാഴ്ച്ചലൊക്കെ കഴിഞ്ഞിക്കുണ് ആഹ് അവിടെ കൊറച്ചടുത്താണ് ഒരു മൂന്ന് മിനിറ്റ് നടന്നാ മതി
ആഹ്
അങ്ങനെ അടുത്താണ് അപ്പൊ പിന്നെ അങ്ങൻത്തെ പണിപ്പോ ഈ വേനൽക്ക് കെണറ് ത്തി അങ്ങനെ ഓരോ പണികള് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണ് ണ്ട്
ആഹ് വെള്ളക്കൊള്ള ഏരിയെ
ആഹ് തോടിന്റെ വക്കാണ്
ഏഹ് അതുകൊണ്ട് വേഗം വെള്ളം കാണും
ആഹ് ആഹ് ആറ് കോല് വെള്ളം കണ്ടു ഏയാമത്തെ കോല് പിന്നെ പാറയും കണ്ടു അതിൽ പിന്നെ അങ്ങനെ നിർത്തി വെച്ച് ഇനി പിന്നെ പാറ ഇ ഈ വെള്ളം കൂടിയ പിന്നെ വറ്റിച്ചാൻ പറ്റീല്ല അയില് പിന്നെ ഇ വേനല് വരിയാണെങ്കില് പാറ പൊട്ടിക്കണം
ആഹ് വെള്ളൊക്കെ കേറ്ണ സ്ഥലാ
വെള്ളം നല്ലോം കേറൊന്നുംല്ല പക്ഷെ തോടിന്റെ അടുത്താണ് നല്ല ഗുണ്ടി നല്ല കുറച്ച് ഗുണ്ടിയിലാണ് തോട് പക്ഷെ കുറച്ച് അങ്ങനെ കേറിട്ടൊന്നുല്ല അവിടെ എടുത്തുകൂടി ഒള്ളു
ആഹ് അല്ല പൊതുവെ നല്ല മഴ പെയ്യുമ്പോ അങ്ങൻത്തെക്ക സ്ഥലാമ്പോ പേടിയ വെള്ളം കേറുംന്നൊള്ള
ഇതുവരെ കേറീട്ടില്ല
ഉം
ഇനി ഇമ്മേം എന്നിട്ട്
ഉമ്മ പിന്നെ എവിടെണ്ട് ഞങ്ങള് നാല് പെൺകു ട്ടികളാ അപ്പ പിന്നെ ഇമ്മ അവിടെ എന്റെ അടുത്താണ് എല്ലാരും കൊണ്ടോവും ഏട്ടത്തിലൊക്കെ കൊണ്ടോവും വയസ്സായിന്ന് ആ എന്റെമ്മ ഉം. അവിടെ അമ്മായിമ്മ ഇണ്ട്. അമ്മായിമ്മ ഔടേണ്. എളച്ചന്റെ എടുത്താണ്. അവിടെ മൂന്നാംങ്കുട്ട്യേളും, ഇബ്ടെ പെൺകുട്ട്യേളും ആണ്.
മൂന്ന് അങ്ങനെ പെൺകുട്ട്യേളെക്കാരം. ആ. ഇപ്പ മരിച്ചിട്ടുണ്ടാവുലെ.
ആഹ്, ഇപ്പാ രണ്ടോട്ത്തും ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ. ഞങ്ങള് വെക്കേഷൻലൊക്കെ പൂട്ടുമ്പൊക്കെ അങ്ങട്ട് പോവും. ഏഹ്.
ആഹ് പിന്നെ അതു അല്ല. നമുക്ക് അവിടെ നിക്ക്ണ ആ ഒരു സുഖം നമക്ക് ഇബടെ കൊണ്ടന്ന് കഴിഞ്ഞാൽ നമക്ക് നമ്മള പണി ഇടുക്കാ, ഇമ്മനിം നോക്കാം.
ആഹ് അതന്നെ.
മറ്റേത് എത്ര ആഴ്ച്ച കഴിഞ്ഞാല് നമ്മുക്ക് ഇമാരെ അവിടെ നിർ നിർത്തി കഴിഞ്ഞാൽ ഞമക്ക് ഈ പോയി നിക്കലൊക്കെ ഒന്നോ രണ്ടീസം തെരക്കേടില്ല. ഈ പിന്നെ കുട്ട്യേളെ മദ്രസ സ്കൂള്ന്നർഞ്ഞ പോലെ.
ആഹ് അതാണെ. ആഹ് അതന്നെ.
അതന്നെ. അപ്പൊ പിന്നെ അമ്മ ട്ത്താണെങ്കി പിന്നെ അമ്മക്കു സുഖാണ്. ഓലിം നോക്ക അമ്മളെ പെരെ പണിയാളുംന്നാണു.
ഉം. അത് അങ്ങൻത്തന്നെ. എല്ലാരും കൊണ്ടോവും. മൂന്ന് ജേഷ്ട്ടത്ത്യേള ഞാനാ ചെർ. ഇത് മൊ ഒരു മാസം ഒരാള് ഒരു മാസം ഒരാള് ചെൽപ്പ പയ്നഞ്ചീസം ഒരാള് അങ്ങനെ. കൊണ്ടോവും. ഓരോരുത്തര് മാറി മാറി കൊണ്ടോയിന്നോക്കും. എല്ലം ചെയ്യും. ഒറ്റക്ക് ചെയ്യും. പക്ഷെ ചെറിയൊരു പ്രായത്തിന്റെ ആ ഒരു ഇത്ണ്ട്.
ആ അല്ലെ. നടക്കാതെ കെടപ്പിലൊന്നല്ലല്ലോയ്ക്ക. ആ ഇന്നാലും പിന്നെ ഞ്ഞമ്മക്ക് മു ആഹ് മുണ്ടി പർഞ്ഞിര്ക്കാനും. ആഹ്.
കാര്യങ്ങളൊക്കെ ചെയ്യും. തിന്നാന് മുന്ന് കൊണ്ടോയ്ച്ചെടുത്താ മതി. ആഹ് ഒറ്റക്ക് കഴിച്ചോളും.
ഇന്നാലും അൽഅംദുര്ല്ല ആ ആ സ്വന്ത് കെടപ്പിലാണെങ്കിലാണ് എടങ്ങേറാ വ്വെ.
ആഹ് അതന്നെ. ഇന്റെ അമ്മായിമ്മ അങ്ങനേന്യം. അമ്മായിമ ഉം ഹ്‌വ വീണ് ഇങ്ങനെ അകത്ത് വെഴ്ക്കി വീണാട്ട്. ഊരന്റെ എല്ലൊക്കെ പൊട്ട്യാട്ട് ഒരു ഒരു വർഷം പോലെ അങ്ങനെ കെടന്നീനി. അന്ന് പിന്നെ ഇതേമാരി. ടി ഔടെ നോക്കാന് ആളില്ല. എളച്ചി ആക്സ് ഓൾ പൊയ് ക്ക് ഓടിക്കും. അങ്ങനെ ഓൾ വണ്ടി ഇടിച്ചാണ്ട് ഓള് ആക്സിഡന്ററ്റി കാലൊട്ടി മൂത്തച്ചൻ - -. നാണെങ്കില് പെട്ടെന്ന് പ്രഷറേറി പിന്നെ കിഡ്നി അട് പോയ്യാട്ട്. ഓ കോളേജില്. ആഹ്. അങ്ങനെ ആരു ഇല്ല നോക്കാന്. അങ്ങനെ ആയപ്പം പിന്നെ. ഹ് ഞങ്ങള് ഇങ്ങട്ട് കൊണ്ടന്ന്. അങ്ങനെ ഒരു വർഷം ഞങ്ങള് ഇവട്ന്ന് നോക്കി. പിന്നെ ഇപ്പ വി ഉം. വിശർമ്മ നടക്കും. എല്ലാ കാര്യങ്ങളും വീൽ ചയർമ്മ പോയിട്ട് ചെയ്യും. ബാത്റൂമ്ക്കൊക്കെ പോവും. ആ അയ്ന്റെ എല്ലാ കാര് കുളിക്കലും ഭക്ഷണം, കയ്ക്കലും, എല്ലം അയ്ന്റെ വ ഹ്മ് വാക്കർമ്മങ്ങള് നടക്കും. പിന്നെ ഡോക്ടർമാരെന്നെ തൊണ്ണൂറ് വയസ്സൊക്കെ കഴിഞ്ഞതാ അപ്പൊ ഡോ ഡോക്ടർമാരർഞ്ഞ് ഇഞ്ഞ്പ്പ ഓപ്പ്റേഷൻ ചെയ്തിട്ട് കാര്യല്ല.
കാര്യുല്ല. പിന്നെ അത്രക്ക് കൈ കാ ചെയ്താല് അൽഅംദുര്ല്ല മറ്റത് ആ പ്രായ കൈ കൈഞ്ഞാലാണ് കെത്യേട് നട്. ഈ നടക്കാനൂല്ല പോലെ അതെന്നെ. പെയ്യ്ണ് ഇണ്ടല്ലൊ അത്രീം സന്തോഷാണ്. മറ്റേത് അതൊന്നും കയ്യിഞ്ഞില്ലെങ്കി കെത്യേടല്ലെ?
ആ അതെ. അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ അർഞ്ഞ് ഡോക്ടർമാര്. അപ്പൊ പിന്നെ അങ്ങനെ. പോവ്ണ്ട്. പിന്നെ ഞങ്ങള് ഇതേമാരി സ്കൂൾ മദ്രസ്സൊക്കെ ഇല്ലാത്തപ്പൊക്കെ അങ്ങട്ട് പോവും.
ആഹ്. എട്ത്തന്നേണോ ഇപോ തറവാടൊക്കെ.
അല്ലേ. കൊർച്ച് ദൂരേ. ഒന്നരണിക്കൂർ പോവാണ്ട്.
ഒന്നര മണിക്കൂറൊ. അപ്പൊ ഇങ്ങള് ഇങ്ങളെ വീട്ടിലാ ന്
ആഹ് ഞങ്ങള് ഞങ്ങളെ വീട്ടിലാ നിക്ക്ണത്.
ഇങ്ങളെ സ്വന്തം വീട്ട്ല്. ഹസ്ബന്റിന്റെ വീട്ട്ലല്ല. ആഹ് അപ്പൊ ഓൽ. ആഹ് ഓല് ഇബടെ നിക്കേക്കാരം.
ആഹ് ഓല് ഇവടെ നിക്കും.
ആഹ് അപ്പൊ അവടെ വീടില്ലേ?
അവ്ടെ വീട് ഇല്ല ഇണ്ടാക്കിട്ടില്ല ഇഞ്ഞ് ഇണ്ടാക്കണം.
ആഹ് അപ്പ അവടക്ക് പോവുമ്പൊ ഇങ്ങൾ എവിടെ നിക്കാ?
അവ്ടെ എളച്ചന്റെട്ത്ത് തറവാട്ടില്
തറവാട്ടില് നിക്കാ ആഹ്. പിന്നെ ഇഞ്ഞ് ഇബ്ടെ ആരുല്ലല്ലോ. ആഹ് ഓക്കെ ശെരി.